ഹലോ?
കേക്കാവോ?
ആ കേക്കുന്നുണ്ട്.
എന്തൊക്കെണ്ട് വിശേഷം?
ഓ ഞാൻ ട്യൂഷനൊക്കെ പോയിട്ട് ഇവിടവന്ന് ഇരിക്കുന്ന്. ആഹ് മഴയായിര്ന്ന് ഇന്ന്.
ആണോ ഇവിടെയും ഉച്ചകഴിഞ്ഞ് നല്ല മഴയുണ്ടാര്ന്ന്.
ആഹ് പിന്നെന്തെക്കെണ്ട് അവിടെ വിശേഷം?
ഇവിടെ പ്രത്യേകിച്ച് വിശേഷൊന്നുംഇല്ല. നല്ല മഴയായൊണ്ട് പൊറത്തോട്ടൊക്കെ എറങ്ങാനൊക്കെ ഒരു മടിയ. അതോണ്ടിങ്ങനെ വീടിനകത്ത് തന്നെ ഇരിക്കുവാ.
ആ ബുക്കൊക്കെ വായിക്കുന്നുണ്ടോ? പഠിക്കുന്നൊക്കെ ഒണ്ടോ?
ഇല്ല ഇപ്പം, ഇപ്പം ഞാൻ എനിക്ക് ഒരു സർജറി കഴിഞ്ഞിരിക്കുന്നോണ്ട് ഞാൻ വീട്ടില അപ്പം കോളേജില് ക്ലാസ്സോടങ്ങി. ഇനിയിപ്പ കുറച്ചൂസം കഴിഞ്ഞെ പോവാൻ പറ്റത്തുള്ളൂ.
ആഹ് പിന്നീനി എന്തോ പിന്നിപ്പ എന്തോ പരിപാടി. ചുമ്മ അറിയി സക്കണ്ട് ഇങ്ങനെ
ആ അതെ, തെ. വീട്ടിരുന്ന് വെറ എത്ര നേരംന്നും പറഞ്ഞാ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന വെറുതെ ഇരിക്കുമ്പോ എത്ര ആയാലും ബോറ. അപ്പ ഫോണ്
അന്ന്എന്തിനായിരുന്നെന്നെ ആർച്ചേ വിളിക്കണൊന്ന് പറഞ്ഞേ.
അത്കോളെയ്യാൻ വേണ്ടിട്ടാ.
ആഹ്, ആഹ് ഓക്കെഓക്കേഓക്കേ ഞാൻവിയാരിച്ചുനിം മേറെ വെല്ലതിനുംആയിരിക്കും.
പിന്നെഎത്രപുള്ളേരെ ട്യൂഷനെടുക്കുന്നുണ്ട്?
ട്യൂഷൻ ഞാൻത്രപുള്ളരെ എടുക്കുന്നുണ്ട് എണ്ണിനോക്കട്ടെ. അയ്യോന്ത് ഏതൊക്കെയിരുന്നു. ആഹ് ഒരുകൊച്ച് നാലില് ആഹ് പിന്നെഓ ട്യൂഷൻ സെന്റെറിപോന്നുണ്ട്ഇവിടെഅടുത്ത്.
ആണോട്യൂഷൻസെന്റെറിപോക്ന്നുണ്ട്. അപ്പോഅവിടെഎങ്ങനെയാ?
എട്ടിലെ എട്ടിലേഒമ്പതിലേം പുള്ളാരെ. ഉം എല്ലാവിഷയോംപഠിപ്പിക്കും.
ഉംഹ്. ഏതാണ്കൂടുതല് ഏത് സബ്ജക്റ്റാകൂടുതല്? എളുപ്പംകൈകാര്യംചെയ്യാൻ.
കൈയാര്യംചെയ്യാന്ന് വെച്ചാ എനിക്ക് മനസ്സിലായൊരു കാര്യംന്ന്പറഞ്ഞ. ഇപ്പം നമ്മ ഇപ്പൊഒരാക്ക് എല്ലാ വിഷയത്തിനാത്തും പ്രാവീണ്യം ഒണ്ടാവണോന്നില്ലല്ലോ ഇപ്പൊഗൗരിയൊക്കെപഠിപ്പി പിന്നെന്നച്ചാപ്പം ഹിസ്റ്ററിയാമെയിൻ എടുത്തെങ്കി അതിനകത്തന്നെ ഇപ്പൊരു കു ട്ടീഏത് ഡൗട്ട്ചോയിച്ചാലും പറഞ്ഞുകൊടുക്കാൻ രീതിയിലേഅറിവ്കാണത്തൊള്ളൂ. ഏഹ് അല്ലേ എല്ലാവർക്കും അങ്ങനല്ലേ അവനവൻ എടുക്കുന്ന സബ്ജക്റ്റിനകത്തല്ലേ ഒരു അതിയായ ജ്ഞാനം കാണൂ.
ഉം
ആഹ് അപ്പം മ്മള് കുഞ്ഞ് കുട്ടിയാളെ പഠിപ്പിക്കാൻ പോകുമ്പഴ് ന്ന് പറഞ്ഞാ, ഇംഗ്ലീഷ് പഠിപ്പിക്കണം മലയാളം പഠിപ്പിക്കണം മേക്സ് പഠിപ്പിക്കണം മേക്സൊക്കെ പിന്നെം കൊഴപ്പമില്ല. നമുക്ക് പറഞ്ഞ് കൊടുക്കാം. പക്ഷെ എഹ് മലയാളം ഒരു കവിത പഠിപ്പിക്കുവാ അതിന്റെ അർത്ഥതലങ്ങളെല്ലാം നമു ത്ങ്ങ അറിയാൻപറ്റോ. നമുക്ക് യൂട്യൂബിനകത്തും ലേബറൻ്റ്യക്കകത്തും ഒക്ക ഉള്ളത് അല്ലാതെ ഏഹ് നമ്മുടെതാ ട്ടുള്ളൊര് രീതിയില് റിസർച്ചെയ്ത് പറഞ്ഞ് കൊടുക്കാനൊന്നും നമുക്ക് മലയാളം തന്നെ പഠിക്കണം അയിന്. പിനി യങ്ങനൊരു ബുദ്ധിമുട്ട് തോന്നി. അതെ എല്ലാ വിഷയോം നമ്മളെടുക്കുമ്പം ആ കൊച്ചിന് യന്നെ നമ്മളുള്ളിടത്തൊരിത് തോന്നും എല്ലാം നമ്മളക്കങ്ങ് വൃത്തിയായിട്ടങ്ങ് പഠിപ്പിക്കാൻ പറ്റ
ഈ സയൻസ് സയൻസബ്ജക്റ്റാണോ അന്നേരം കൊറ്ച്ചുടീ ഇഷ്ടം, എളുപ്പ അതാണോ പഠിപ്പിക്കാൻ?
ഇപ്പ ഇങ്ങിനെ തോന്നുന്നു ഞാൻ റ്റി റ്റി സി യൊന്ന് എടുക്കണ്ടായിരുന്നൂന്ന്. അപ്പൊ ഞാൻ കെമിസ്ട്രി തന്നെങ്ങ് പഠിപ്പിച്ചിരുന്നെങ്കി ഇപ്പൊ എനിക്ക് ഒരു അ ഒരു മണിക്കൂറിന് അഞ്ഞൂറ് രൂപൊയൊക്കെ കിട്ടും. സയൻസ് സബ്ജക്റ്റിന് കൊറച്ചുംകൂടി ഇതല്ലേ. കുറച്ചും കൂടി ന്ന് പർഞ്ഞ
പോണ് ണ്ടോ?
ഇല്ല ഞാൻ സ്വന്തവായിട്ട് പഠിക്യുവാ.
ഉം ഉം
അങ്ങനെ എനിക്ക് തോന്നി. ഇപ്പം അതെനിക്കൊരു മണ്ടത്തരവായി പോയിന്ന് എനിക്ക് തോന്നാറുണ്ട് എടക്കടക്കി.
ഉംഹ്. അല്ലാന്നുണ്ടെങ്കില് ട്ടി ട്ടി സി ക്ക് ഒക്കെ പോണൊങ്കില്
അല്ലയ് അതുകൊണ്ടല്ല റ്റി റ്റി സി ഇപ്പോ എടുത്ത ആർക്കും ജോലിയായില്ലല്ലോ.
കാശുള്ളവർക്ക് ജോലിയാവും.
ആവും. എങ്കിലും അഹ് ജോലിയായാലും എനിക്ക്‌ കുഞ്ഞുകുട്ടികളെ ഇങ്ങനെ ഇതാവുന്നതിനകത്തോട്ട് എനിക്ക് വല്ലിയ താല്പര്യമില്ല. കൃത്യമായിട്ടും എനിക്കന്ന് റ്റീച്ചിംഗ് പ്രാക്റ്റിസിന് വന്നപ്പഴേ അത് മനസ്സിലായൊരു കാര്യവാ. എനിക്ക്‌ കൊച്ചു പിള്ളേര്ടുത്തങ്ങനെ കളിച്ചുചിരിച്ച് അങ്ങനെ നിക്ക്യാനൊരു ഒരിത്. ഇച്ചിര്യൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു എൻവിയോൺമെന്റും അങ്ങനെ എന്തെങ്കിലു ഒര് പരിപാടിയെ എനിക്ക് ചേരുന്നേന്ന് തോന്നുന്നു. ആഹ് അതന്ന് മനസ്സിലായില്ല അന്ന് ചാടി ഇങ്ങ് വന്ന് ജോലി കിട്ടുംന്ന് വെച്ച്
ഈ ട്യൂഷനൊക്കെ എടുക്കുന്നൊണ്ട് ഇപ്പൊ കയ്യിലത്യാവശ്യം ആഹ് സ്വന്തം കാര്യത്തിന് വേണ്ടിട്ടുള്ള പൈസയൊക്കെ കാണുമല്ലേ.
ആഹ് കാ ആഹ് പത്തയ്യായിരം രൂപ കിട്ടും ഒരു മാസം. ഉം പൈസേടെ അല്ലല്ലോ നമുക്ക് പഠിപ്പിക്കുമ്പോ ട്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്കകത് നമുക്കൊരു സമാധാനം വേണ്ടേ അങ്ങനല്ല ഒരു നമുക്ക് ഒരു സന്തോഷം വേണ്ടേ. ആഹ് അ ങ്ങനെ എനിക്ക് തോന്നിട്ടുണ്ട്. കെമിസ്ട്രി തന്നെങ്ങു മതിയായിരുന്നുന്ന്. അപ്പം ഒരു നല്ലൊരിത് കിട്ടിയേനെ. എഹ് നല്ലൊരു കോൺഫിഡൻസ് കിട്ടത്തില്ലേ ഒരൊറ്റ സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പം. അവ അവര് എവിട്ന്നിട്ട് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് പറഞ്ഞും കൊടുക്കാം.
ഓഹോ, പിന്നെ ഈ അടുത്ത് നിങ്ങളുടെ ആ, ഏരിയൽ എന്തോ അല്ലേ ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നത്.
ആഹ് അതെ. ഏഹ് രണ്ട് ദിവസവായി നടന്നിട്ട്. അങ്ങോട്ട് എറങ്ങി നിങ്ങൾക്ക് ആ വഴി അറിയാലോ ഗൗരിക്കൊക്കെ ആഹ് നമ്മളങ്ങോട്ട് നമ്മള് അങ്ങോട്ട് എറങ്ങിച്ചെല്ലുമ്പം ആഹ് ലോറി ചെന്ന് ആ പിള്ളേരവിടെ വണ്ടി കേറാൻ നിന്നയാ അയിന്റെ എല്ലാം കൂടെ മണ്ടയ്ലോട്ട് ചെന്ന് കേറിക്കൊടുത്തു. അങ്ങനെ പിള്ളേരാ മണ്ണിനടിയിലായിപ്പോയി. ലോറി ലോറി ബ്രേക്ക് കിട്ടാതെ പോയി ഇടിച്ച് മതിലും കൂടി ഇടിച്ച് ഈ പിള്ളാരെ മണ്ടയിലോട്ട് അങ്ങ് മറിഞ്ഞ്. അപ്പൊ മതിലും വണ്ടിയും മണ്ണും എല്ലാം കൂടെ ഇവര്ടെ എല്ലാം മണ്ടേലോട്ട് ഇന്നലെ ശ്വാസം കിട്ടാതെ മരിച്ച്.
ഉം നിങ്ങക്ക് അറിയാവുന്ന ആൾക്കാര് വല്ലോം ആണോ
ഇല്ല ഞങ്ങൾക്ക് അറിയത്തില്ല അവര് ഞങ്ങളുടെ അവിടെന്ന് കുറേച്ചേ അങ്ങോട്ട് പോകണ്ടേ ഉം അതുകൊണ്ട് പേഴ്സണലി അറിയത്തില്ല ആഹ് പിന്നെ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഉള്ളു
ഉം ഉം
എന്തായാലും ഭയങ്കര ഒരു സംഭവായിപ്പോയി. പിന്നെ എന്തോണ്ട്
പിന്നെ വൈകിട്ട് ചായയൊക്കെ കുടിച്ചോ
ആഹ് ച ചായ കുടിച്ച് അവിടെ കുടിച്ചോ ചായ
ഇല്ല ചായ കുടിക്കാൻ സമയം ആവുന്നേ ഉള്ളു എന്തായിരുന്നു ചായക്ക് കടി
കടിയൊന്നും ഇല്ലായിര്ന്ന് എനിക്കിപ്പം പനി കഴിഞ്ഞ ആഴ്ചേല് പനി വന്നു കഴിഞ്ഞാ ഒന്നും തിന്നാൻ വയ്യാ വയറിനൊരു ചെറിയ അസുഖം പോലെ
എനിക്ക് പനി വരുമ്പോ ഭയങ്കര വെശപ്പാ പനി വന്നാ ഞാൻ എന്തും തിന്നും
ആഹ് എനിക്ക് എന്തോ ഒരു വല്ലായിക അതുകൊണ്ട് ഞാനിപ്പം ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്ന വീട്ടിലും ആഹ് സ്നാക്സൊന്നും തന്ന അങ്ങനെ തിന്നുന്നില്ല ഇന്ന് അവര് ഏത്തപ്പഴം ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ കഴിച്ചില്ല അഔന്നും എനിക്ക് തിന്നാൻ വയ്യ ഇപ്പം അങ്ങനായി ഇനി ഇത് കൊറച്ചുസം കഴിഞ്ഞിട്ട മാറത്തൊള്ളൂ ഉം പിന്നെന്തോണ്ട്
എല്ലാർക്കും പനിയ ഇപ്പൊ പനിയുടെ സീസണല്ലിയോ
ആഹ് അതെ പനി സീസണാ പിന്നെന്തോ ഉണ്ട്
പിന്നെ വേറെ പ്രത്യേകിചൊന്നുല്ല അവിടെ കൊതുകുണ്ടോ ഇവിടെ ഈ മഴയ മഴ തൊടങ്ങിപ്പം പിന്നെ ഭയങ്കര കൊതുകാ
ആഹ് ഇവിടെ നല്ല കൊതുകുണ്ട് പിന്നെ വലൃയ കൊഴപ്പല്ല ആഹ് ഈച്ചയും കുഞ്ഞ് കണ്ണീച്ചയൊക്കെ വരും പിന്നെ ഇവിടെ ഇങ്ങനെ പോകക്കും മറ്റേ സാധനം വെച്ച്
ഉം ഞങ്ങളും ഇല്ല തൊണ്ട തൊണ്ടും കരിയിലൊക്കെ വെച്ച് പോകയ്ക്കും
ഉം അതുകൊണ്ട് ഇവിടെ പോകച്ച് രാവിലെ വൈകിട്ട് വെക്കും അതൊണ്ട് വലിയ കൊതുക് വരുന്നില്ല
ഉം ഉം
ഞാൻ ഇപ്പൊ ഇങ്ങനെ വിചാരിക്കുവായിരുന്നു പണ്ട് തൊട്ടെ ട്യൂഷൻ ആഹ് ഞാൻ സൗജന്യ ഞാൻ സൗജന്യ യാത്രയിലാ പോന്നെ ട്യൂഷന് ഉം തിരിച്ച് ഞങ്ങൾ അമ്പലപ്പുറത്തോട്ടൊരു വണ്ടിയുണ്ട് ആറ് മണിക്ക് അവിടുന്ന് ഇങ്ങോട്ട് കൊട്ടാരക്കരെന്ന് അപ്പൊ എനിക്ക് ഫുള് സൗജന്യ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കാശ് മാത്രമേ ഉള്ളു അവ്ട്ന്ന്
ഉം ഉം ഞങ്ങളും കോളേജിൽ പോകുമ്പോ സൗജന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് കെ എസ് ആർ ടി സി അല്ലേ പോന്നെ ഫ്രീയാ പക്ഷേ ഏ സൗജന്യയാത്ര തുടങ്ങിട്ട് ഒരു ദിവസേ കോളേജിൽ പോയോളൂ പിന്നെ
ഹ് ഹ് ഞാൻ ഇന്നലെ കല്യാൺ സിൽക്സിൽ പോയായിരുന്നു ഒരു ജീൻസിന്റെ പാന്റ് മേടിക്കാൻ ഞാൻ സൗജന്യ യാത്രയിലാ പോയേ
ഉം ജീൻസിന്റെ പാൻ്റ് മേടിക്കാൻ കല്യാണ സിൽക്സ് വരെ പോയോ
അതല്ല ഈ സൈസ് അനുസരിച്ച് കിട്ടത്തില്ല അപ്പൊ ഇച്ചിരി വലൃ കടയിൽ പോയി നോക്കാന്ന് വിചാരിച്ചു
ഉം ഒറ്റയ്ക്കാണോ പോയെ
ഞാൻ ഒറ്റക്കാ പോയേ കൈയ്യില് കാശുണ്ടെങ്കിൽ പിന്നെ ഒറ്റക്കാണങ്കിലും കുഴപ്പല്ല അല്ല അവിടെ നല്ല ഇതാ എന്നുവച്ചാ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആഹ് ആഹ് അവര് നമ്മളെ ഇങ്ങനെ സ്വീകരിച്ച് കൊണ്ടുപോകും എവിടാന്ന് വെച്ചാ അവര് കൊണ്ടുപോയി കാണിച്ചു തരും പിന്നെന്തുവാ ഉം നമ്മൾ നേരത്തെ നോ ഏത് സാധനമാന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സെല ഇന്ന സാധനം ആണ് വേണ്ടേ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു അപ്പം അത് തന്നെ പോയി എടുത്തിട്ട് ഇങ്ങ് വന്നാ മതി
ഉം നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ കല്യാണം അല്ലായിരുന്നോ അപ്പം അതിന് ഞങ്ങള് രണ്ടു പേരും കൂടെ പോയാരുന്നു കല്യാൺ സിൽക്സില് സാരി നോക്കാൻ
നമ്മുടെ കൂട്ടുകാരി ഓ ഓ ഓ ആഹ്
ഉം
ആഹ് പുതിയ ആരുടെയെങ്കിലും കല്യാണം എങ്ങാണം ആയോ
അങ്ങനെ ആയതായിട്ട് എന്റെ അറിവിൽ ഇല്ല
ഉം ഉം ആയില്ല ആർക്കും ഇപ്പം ഓ എനിക്കൊക്കെ അല്ലേ ഉള്ളൂ ഇത്രേം വയസ് നിങ്ങൾ ഒക്കെ കൊച്ചു പിള്ളേരല്ലേ ഹ് ഹ്
അങ്ങനെയൊന്നുമില്ല
അല്ല ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ അവിടെ എല്ലാരും തമ്മിൽ ആഹ് അത് പറഞ്ഞതാ ഉം പിന്നെ എന്തോ ഉണ്ട് അണ്ണൻ അണ്ണനൊ മിണ്ടാറുണ്ടോ
ആഹ് അണ്ണനൊക്കെ മിണ്ടാറുണ്ട്
ആഹ്
മെസ്സേജ് അയക്കും എന്നും തിരക്കും
ആഹാ ആഹ്
ഏത് അണ്ണനാ
ഞാൻ ചോദിച്ചത് നമ്മുടെ കൂടെ അന്ന് വർക്കലേ വന്ന അണ്ണൻ
ആഹ് ആഹ് ആഹ് ആ അണ്ണൻ എന്നും തിരക്കും ഇപ്പം എല്ലാ ദിവസവും മെസ്സേജ് അയക്കും തിരക്കും ഒക്കെ ചെയ്യും
ആഹ് പിന്നെ എന്തോ ഉണ്ട് അണ്ണനൊക്കെ കുറെ നാളിന് മുന്നെ ടൂഷൻ എടുത്ത് തുടങ്ങിയത് കൊണ്ട് നല്ല ഒരു ഇത് കിട്ടി ഒരു കൈകാര്യം ചെയ്യാനുള്ള ഒരിത്
പക്ഷെ പുള്ളിക്കാരന് അതുകൊണ്ട് പഠിക്കാനുള്ള സമയം പോവുവ
പക്ഷെ എനിക്ക് നല്ല സമയം കിട്ടുന്നുണ്ട് പഠിക്കാൻ
ഉം പക്ഷെ പുള്ളിക്ക് ഫുൾ ടൈം ട്യൂഷനല്ലേ
ഓ ഓ ഓ ഉം എനിക്ക് പക്ഷെ നല്ല സമയം എല്ലാം കിട്ടുന്നുണ്ട് നല്ല ഇത് ഇതി ഉം ട്യൂഷൻ മതിയായിരുന്നൂന്ന് എനിക്കിപ്പോ തോന്നുന്നു ഇതിനൊന്നും പോകണ്ടായിരുന്നു കെമിസ്ട്രി മാത്രമെടുത്തു ട്യൂഷനിൽ അങ്ങിരുന്നാൽ മതിയായിരുന്നു സത്യത്തിൽ നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്
ആഹ് ആണ് ഈ പി എസ് സി ക്ലാസ്സിനൊക്കെ പഠിപ്പിക്കാൻ വരുന്ന സാറ്മാർക്കൊക്കെ മന്ത്ലി നല്ലൊരു ഇൻകം കിട്ടും
ആഹ് ഒരു ഫിഫ്റ്റി തൗസൻറ് ഒരു ഫിഫ്റ്റി തൗസൻറ് സിക്സ് ച്ചൊക്കെ കിട്ടുന്നുണ്ട് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് ഞാൻ പറയുന്നതൊക്കെ അത്യാവശ്യം മനസ്സിലാവത്തില്ലേ പഠിപ്പിക്കുന്നെ അത്യാവശ്യം പറഞ്ഞാ എനിക്കങ്ങനെയൊരു എനിക്കങ്ങനെയൊരു പഠിപ്പിക്കാനുള്ളൊരു കഴിവുണ്ടെന്ന് എനിക്ക് പണ്ട് അറിയത്തില്ലായിരുന്നു എന്നു വെച്ചാൽ പ്ലസ്ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് അത്രക്കൊരു ബോധമില്ലായിരുന്നു ഇങ്ങനൊരു ഫീൽഡ് ഉണ്ടെന്നും ഇതിനൊക്കെ നല്ല സ്കോപ്പാണെന്നും നമ്മളിങ്ങനെ ട്യൂഷൻ എടുക്കാൻ പോകുന്നവരൊക്കെ ഭയങ്കര പ്രാരാബ്ധവായിരുന്നെന്ന എന്റെ വിചാരം ആഹ് അതുകൊണ്ടാ ഞാൻ പിന്നെ ആ മേഖലയിലോട്ട് വല്ല്യ ഇത് നോക്കാഞ്ഞെ
ഉം എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാം
ആഹ് ഓക്കെ